അതെ കേൾക്കുന്നില്ലേ
ഹലോ കേൾക്കുന്നില്ലേന്ന് ആ ക്ക് കേൾക്കുന്നുണ്ട് നിങ്ങക്ക് കേൾക്കുന്നില്ല
ആഹ് പറഞ്ഞോ പറഞ്ഞൊ അത് റേഞ്ചിന്റെ പ്രശ്നവാട്ടോ
ആഹ് എല്ലാര്ക്കും റെയ്ഞ്ചിന്റെ പ്രശ്നംണ്ട് മഴയായതൊണ്ട് റേഞ്ച്ങ്ങനെ പോയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഉം എന്തൊക്കെ വിശേഷം പണികളൊക്കെ കയ്ഞ്ഞോ
ഓ പണികളൊന്നും കഴിഞ്ഞില്ല കുഞ്ഞിനെ ഒറക്കി അങ്ങോട്ട് കേറ്റിയതേ ഒള്ളു ഇനി തുണി കഴ്കണം ഒരുമാതിരി പണി കെടക്കുന്നു
അതെന്താ രാവിലെ കുട്ടി വിടൂല പണിയെടുക്കാൻ
ഇല്ല അവനെ കൂടെ വേറാരൂല്ല കളിക്കൻ അവനിങ്ങനെ കളിക്കാൻ വിളിച്ചോണ്ടേ ഇരിക്കും
അപ്പൊ ഒറങ്ങി കഴിഞ്ഞാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ
ആഹ് ഒറങ്ങി കഴിഞ്ഞാല് പിന്നെ പാത്രം കഴുന്നിടത്തൊക്കെ കേറ്റിയിരുത്തും പാത്രം കഴകുന്നവിടെ വാഷ് ബേസ്ന്റവിടെ അവിടെ കേറ്റിയിരുത്തി പാത്രവും സോപ്പുവെല്ലാം കൊടുത്തിട്ട് അവിടെ ഇരുത്തു ഒരു ഭാഗത്ത്
ആഹ്
പിന്നെ ഒരു ഭാത്ത് നമ്മള് കഴിയിക്കോണം
ഉം
ഇങ്ങനെ ഒരു മണി കഴിഞ്ഞിപ്പ തുണി കഴ്കാൻ പോയതേ ഉള്ളു
ആ ഇനിയിപ്പോ ഇന്ന് നല്ല വെയിലും ഉണ്ടല്ലോ നേരത്തെ അലക്കിന ഒണങ്ങിക്കിട്ടിട്ടാണ്
ആഹ് വെയില് ഇന്നാ ഇച്ചിരി വെയില് വന്നത് എന്താ മൂന്നാ
ആഹ് അതന്ന ഇന്ന് കൊറച്ച് വെയില് വന്ന
ഉം അവിടെ മഴയൊണ്ടോ
മഴയില്ല ഇന്ന് വേയിലുണ്ട് തുണിയെല്ലാം മുറ്റത്തിട്ടിട്ടാ
ഉം പിള്ളോരൊക്കെ എവിടെ
ഇവിടെണ്ട്
ഉം ഇന്ന് പിന്നവധി ആയത് കൊണ്ട് രണ്ട് കാണുവല്ലോ
ആ ഇന്ന് ഞായറാഴ്ചയല്ലേ മദ്രസ ഉണ്ടായിനെനു വന്നിട്ട് പോയി പത്ത് മണി ആമ്പഴത്തേക്കും വന്നു
ഓ
ഇനിപ്പൊ എല്ലാരും ഉണ്ടിന്ന് അവള് നാട്ടിൽ തന്നെ അവിടെത്തന്നെയണ്ട് ഇന്നെല്ലാരുണ്ടാവും ഭക്ഷണത്തിനും ഞായറാഴ്ച്ച പൊതുവേ കൊറച്ച് തെരക്കാവും ആഹ് ഇനി തൊടക്കാനുണ്ട് ബാക്കി ഒക്കെ ഏകദേശായി
ഉം ചോറും കറിയൊക്കെ
ചോറുംകറിയൊക്കെ അവിടെ ചോറുംകറി ആയിട്ടില്ലേ
ഇല്ല ചോറ് വേവാറായി കെടക്കുന്നേ ഉള്ളൂ പിന്നെ കറിയൊക്കെ ഇരിപ്പോണ്ട് പിന്നെ എന്തേലും ആഹ് മെഴുക്കൊരട്ടി പോലെ വെക്കണം
ആഹ് അപ്പൊ ഇയാളും കുട്ടി മാത്രേള്ളൂ ഇപ്പ വീട്ടില് കുട്ടിനെ നോക്കാ വേറെയാരുംല്ലേ
വേറാരുവില്ല കുട്ടിയേ നോക്കാൻ എന്റെ ഭർത്താവുണ്ട് ഞാനുണ്ട് കുഞ്ഞും പിന്നെ അമ്മ ഒണ്ട് പിന്നെ അങ്ങനെ എല്ല. അവര് അവന് ഇന്നിവിടെ ഇല്ല. ചെറുക്കനും തിന്നും. ആം. ആ ഞാ എന്റെ വീട്ടില.
ആഹ.
മ് അതൊണ്ട് അയിനാരു ഇല്ല അതൊണ്ട് അയിന്റെ വഴക്കൂടുണ്ട്. ആരുവില്ലാത്ത കൊണ്ട്.
ഉം ഉം. ഇന്ന് വെയിലില്ലേ അവിടെ മഴയൊന്നുല്ലാലോ?
ഇല്ലാ ഇന്ന് മഴ ഇല്ല. ഇന്നിച്ചിരി വെയിൽ ഒറച്ചിട്ടുണ്ട്. ഇനി എ മഴ ഇനി എന്തോ ചെയ്യുന്നോ എന്തോ. ഉം.
ഉം. മൊത്തം എടുത്ത് മുറ്റത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മഴ വരുമ്പോ ഒരു ഓട്ടാന്ന്.
അതാ പറഞ്ഞെ, മഴ പെയ്താ കുശാലായി.
മ്മ്. അതെന്നെ പറഞ്ഞത്. എട്ക്കാൻ വേണ്ടീട്ട്. നനഞ്ഞു പോവും. അങ്ങനെ പെട്ടെന്നല്ലേ മഴ വര്ന്നേ. അപ്പൊ എട്ക്കാൻ പോവ്മ്പഴത്തേക്കും നനയും. അങ്ങനത്തവസ്ഥയാ.
പറയാൻ പറ്റത്തില്ല എപ്പഴാ മഴ പെയ്യുന്നേന്ന്
ആഹ് പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങള് ഇനി മോനൊറങ്ങിക്കഴിഞ്ഞാ അപ്പൊ പണി തൊടങ്ങണല്ലേ സ്പീഡിൽ എടുത്ത് തീർക്കണം.
ഉം വേഗം അവന് ഉണരുന്നതിന് മുമ്പ് അടുത്ത പണി തീർ അല്ലെങ്കി അയിനേക്കാട്ടിലും പ്രശ്നാ പിന്നെ ഇങ്ങനെ കളിക്കാൻ വായോ വായോ. രണ്ട് വയസ്സേ ആയിട്ടുള്ളു.
ആഹ് ഒരാളല്ലേ ഉള്ളൂ.
ആഹ് ഒരാളേ ഉള്ളൂ
ഉം വ് എന്തെങ്കി തിന്നൊക്കെ ചെയ്യുവോ?
ആഹ് ചോ ഇപ്പ പാല് അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് ചോറും അങ്ങനെ എന്തേലൊക്കെ കഴിക്കും.
ഉം ഉം ഉം പിന്നെ വേറെ വേറെന്താ വിശേ ഉം എല്ലാ പണികളും ഒറ്റക്ക് ചെയ്യണ്ടേല്ലേ അമ്മ് അമ്മക്ക് പണിയെടുക്കാൻ പറ്റൂലാ
അമ്മയ്ക്ക് സുഖവില്ലാട്ടോ അപ്പൊ നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് അപ്പ ഒന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല അതുകൊണ്ട് ഞാ ഇവിടെ വീട്ടില്
ആഹ് ആഹ്.
അതുകൊണ്ടാ വീട്ടില് അല്ലെങ്കീ ഏഹ് വേറെ വീട് എന്തായാലും നോക്കണ പക്ഷെ സുഖില്ലാ ത്തോണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല.
ആഹ് ആഹ്
ഉം അവിടെ പിന്നെ അമ്മായും അത്തായൊക്കെ എണ്ടോ?
ഇല്ലില്ല ഒറ്റക്ക്
ഉം
നമ്മള് മാത്രേ ഉള്ളൂ ഞാനും മക്കളും ഭർത്താവും.
ഓഹ് അതുകൊണ്ട് ഭർത്താവ് ഹെല്പ് ചെയ്യുവായിരിക്കും അല്ലേ?
ആഹ് എണ്ടാവും. ഭക്ഷണം ആക്കാനൊക്കെ ബാക്കി എന്താ ബാക്കി നമ്മള് എടുക്കണ്ടത് നമ്മള് തന്നെ എടുക്കണല്ലോ അടിച്ച് വാരലും തൊട ക്കലും അലക്കലും അതിന് ആരും ഹെല്പ് ചെയ്യില്ലാല്ലോ ഭക്ഷണം ഇണ്ടാക്കും ഭക്ഷണം ഇണ്ടാക്കുന്നേന് സഹായിക്കും.
ആഹ് അതൊക്കെ നമ്മള് തന്നെ ചെയ്യണം.
ബാക്കിയിള്ളതെല്ലാം നമ്മള് ചെയ്യണ്ടതന്നെ നമ്മള് ചെയ്യണ്ടത് നമ്മള് തന്നെ ചെയ്യണം വേറാരും അതിന് വേറെ ആരും ഉണ്ടാവൂല്ലാ.
ഉം
ഉം. പിന്നെ വേറെ എന്തൊക്കെയാണ് തുണി ഒണങ്ങി കിട്ടുമ്പോ തന്നെ ഒരു സമാധാനം ഒണ്ട്. കൊറെയല്ലാം ഉണങ്ങി കിട്ടി ഇഹ് കറികളൊക്കെ എന്താ ഇണ്ടാക്ക പച്ചക്കറി മാത്ര ഇണ്ടാക്ക ഉം മീനും ചി ഇറച്ചൊക്കെ വെക്കൂല്ലേ
ആഹ് എല്ലാം ഉണ്ടാക്കു
രാത്രിയെക്കും കൂടി ഉണ്ടാക്കി വക്കുവോ ഇപ്പത്തന്നെ
ആ രാതൃത്തേക്കും കൂടെ
ചോറും കറിയെല്ലാം ഉണ്ടാക്കൂല്ലേ അപ്പ പിന്നെ രാത്രി പണിയല്ലാലൊ നമുക്ക് രാത്രിയിലും ഉണ്ടാവും പണി
ആഹ് ഇവിടെ അവിടെ വേറെ വെക്കണല്ലേ
മ്മ്ഹ്. അതുകൊണ്ട് ദോശ്യോ. ചപ്പാത്തി അങ്ങനെ എന്തെലുണ്ടാക്കണം.
മ്മ്
പിന്നെ അവിടേം മഴന്നല്ലേ. കുറെേ ദിവസയിട്ട് ഇന്നന്നെ വെയില്. വന്നിട്ടല്ലോ.
ഇന്നാ വെയില് വന്നത്. എല്ലാ ദിവസവും മഴയേര്ത്.
ആഹ. ഒന്നും ചെയ്യിന്നില്ലല്ലോ. വേറൊന്നും ചെയ്യുന്നില്ലാല്ലോ?
ഹലോ.
വേറെന്നു ചെയ്യുന്നില്ലലോന്ന്.
ഇല്ലേ. ഇല്ല വേറൊന്നും ചെയ്യുന്നില്ല വീട്ടില്.
മിറ്റത്തല്ലെ
ഉം
അവരെ വീട് ദൂരയാ ഭർത്താവിന്റെ വീട്? ഉം ന പുസ്തകങ്ങളൊക്കെ വായിക്കലുണ്ടോ?
ഇഷതതൊന്നും വായിക്കന്നും സമയം കിട്ടാറില്ല കുഞ്ഞിന്റെ കൂടി ഇങ്ങനെ നടക്ക
ഇത് സിനിമക്കെ കാണോ ടിവിൽ
സിനിമ ടിവി വെക്കുമ്പോഴതെക്കും അവനും വേറെ വണ്ണം കാണണം വക്കാ അറിയില്ല
ഭർത്താവ് ഇവിടെത്തന്നെ നിങ്ങളെ കൂടെത്തന്നെ ഇവിടെ തന്നെക്കുവ നിങ്ങളെ ഇവിടെത്തന്നെ ആക്കുവാ ഹലോ.
എന്റെ കൂടെ തന്നെണ്ട്.
ആ അവടെത്തന്നെല്ലേ. ആ ഹേ. എന്നും വെരൂലേ നാട്ടിൽ തന്നെ ആവൂലേ. ആഹ് ആഹ്
ഉം
അങ്ങനെ മ്ഹ്. അല്ലേങ്ങള്. പൊതുവേ ഭർത്താവിന്റെ വീട്ടിലല്ലേണ്ടാവല്. അതാ ചോയിച്ച
ആത്. അമ്മായ്ക്ക് സുഖയില്ലാതോണ്ട. ഞാനിവിടെ.
ആഹ. അമ്മക്കല്ല്യണം കഴിഞ്ഞപ. മുതലേവിടെത്തന്നെയാ.
അല്ലല്ല ഞാനിപ്പോ രണ്ടു രണ്ട് മൂന്ന് വർഷായള്ളൂ.
ആഹ് അങ്ങനെ
പിന്നെ മോനൊറങ്ങാ. ഇപ്പൊ ഒപ്പ്. വെ, പെട്ടെന്നൊറങ്ങുവ? ചോറ്ന്നാലേ ഒറങ്ങാപറ്റും ഒറക്കപറ്റും മോന.
ആയി. ചോറ്തിന്നങ്കി അവൻ. പിന്ന എന്തേനെ സ്നേ സ്നെക്സുക്കെ പറക്കിന്നാണ്ട്. ഞ്ഞ അറകും കുറേ.
ആഹ് ആഹ് ഒറങ്ങിയ കൊറേ സമയംഒറങ്ങുവ. പണിയെല്ലാം തീരുന്നവരെ ഒറങ്ങുവ.
ചെല ഇല്ല. ചെലത് പെട്ടന്ന് എണീക്കും ചെലപ്പകെടക്കും.
ആഹ.
അറി. അറിയത്തില്ല എത്ര മണി വരെ കെടക്കൂന്നൊന്ന്.
അതോണ്ട് ഇയാക്കൊന്ന് കെടക്കാനൊന്നും പറ്റൂലല്ലേ. ഓന് ഒറങ്ങ്ന്ന സമയത്ത് പണിയെടുക്കണം.
ആഹ് അതുകൊണ്ട് കിടക്കാനേ പറ്റത്തില്ല എത്രയോ നാളായി കിടന്നിട്ടിന്നു മണിക്കൂർ
അതന്നെ കുട്ടികളിണ്ടാകുമ്പോ പിന്നെ അങ്ങനതന്നെ നമ്മ ക്ക് റസ്റ്റ് ഉണ്ടാവോന്നും ഇല്ല ഓരൊന്ന് ഒറങ്ങി കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റോള്ളൂ പിന്നെ വേറെ ആരെങ്കിലും പണിയെടുക്കാൻ വേണം അതും ഇല്ലാല്ലോ
ആഹ് ഞാനില്ലാതൊക്കത്തില്ല
ഉം മെഷീൻ അല്ല കല്ലി തന്നെ അലക്കണം
ഇല്ല മെഷീനിണ്ട് വാഷിംങ് മെഷീനെണ്ട്
ആം ഉഹും ആഹ് ആഹ്
ഉം
പക്ഷെ ആഹ് ഇവിടി മെഷീനിൽ തന്നെ മെഷീനിൽണ്ട് തുണില്ലാം എടുത്തു വിരിച്ചിടാനുണ്ട് അത് ഇട്ടത് ഒണങ്ങട്ടെ വിചാരിച്ചിട്ട്
ഉം ഞങ്ങൾ ഇപ്പ ഞാൻ തുണി ഇട്ടതേ ഉള്ളൂ
ആഹ് അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഇണ്ടാ ഈ നമ്മളിപ്പോ എല്ലാം ചെലപ്പോ റമ്പൂട്ടാനൊക്കെ ഇണ്ടല്ലോ അതുപോലത്തെ കായ് പുടിച്ചിനി
കായ് കായ് ആയ് വരുന്നു
ഉം നല്ല സ്ഥലം തന്നെയാണ് നട്ടാൽ പെട്ടെന്ന് നമ്മള് ഇവിടന്ന് റബൂ പെട്ടെന്ന് നട്ടാൽ ആവുന്നേയില്ല പെട്ടെന്ന് നശിച്ചു പോവുന്നൊക്കെ
ഇവിടെ ഇവിടെ ക്കൊന്നിരിക്കെ
ആഹ് എല്ലാ സ്ഥലും പെട്ടെന്ന് കഴിക്കുന്ന് മൂന്ന് വർഷം കൊണ്ടല്ലാം കായി ക്കുന്നതല്ല ഇല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഇത് പിന്നെ വലിയതാവുന്ന മരം ആവുന്നതാ
ആഹ് ഇപ്പൊ കൊറെേ വർഷാവുല്ലോ നട്ടിട്ട് ഉം മം മം റോഡിൻ അടുത്താ വീട് വണ്ടി പോകുന്ന സൗണ്ട് കേക്ക്ണ്
ആഹ് ഇവിടെ റോഡ് സൈഡ് ആയതൊണ്ട് വണ്ടി പോകും
ഉം ഉ
ഉം സമയം ആവുന്നു ശരി മം ഓക്കെ